ഹലോ. ആഹ് സുഖാണ്. നല്ല വിശേഷം. അങ്ങനെ പോണ്. വീട്ടില് ഞാനും മക്കളും.
മക്കള് എത്രീല.
മക്കള് ഒരാള് യു കെ ജി. മോന് ചെറ്ത്. പിന്നെ ഫുഡൊക്കെ കഴിച്ചാ
ആഹ് ഫുഡൊക്കെ കഴിച്ചു. നി താൻ കഴിച്ചൊ.
ഉം
കാലത്ത് എന്തായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ്.
കാല്ത്ത് ദോശ
ഉം
ഉം ദോശാ, ചെറുപയറ് ഉം വെൻക്ക് എന്തേന്ന്.
എനിക്ക് പത്തിരിയും കടലക്കറിയും.
ഉം
ഉച്ചക്ക് ചോറിന് ഐലക്കറിം. തനിക്ക് എന്താന്ന് ഉച്ചെക്ക്.
ഉച്ചക്ക് രാവിൽത്തെ ചെറുപയറന്നെ ഇണ്ട്. പിന്നെഞ് വേറെ ഒന്നും ഇണ്ടാക്കീല്ല. പിന്നെ മോന് വന്നിട്ട് എന്താ ചോയിച്ചിട്ട്. മോന്റെ ഇഷ്ടം പോണെ എന്തെങ്കും ചെയ്യണം ചിക്കൻണ്ട് ഫ്രീടിജില് ചിക്കൻണ്ടാ ക്കണെ ഇണ്ടാക്ക അല്ലാഞ്ഞ മുട്ട പൊരിക്ക
പിന്നെ സാധാരണ പിള്ളേര് ഉള്ളോട്ത്ത് ചിക്കനൊന്നും മേടിച്ചിരിക്കൂല്ല ഒന്നുല്ലെങ്കിൽ പൊരിപ്പിക്ക തന്നെ
ആഹ ഇത് ആഹ് ഓന് ഓൻക്ക് നാല് കഷ്ണം ഓന്ക്ക് അങ്ങനെ പൊരിച്ചൊടുക്കും ചിലപ്പോ സ്കൂൾ കൊണ്ടോവും ചെലപ്പോ ഇവിടെ തിന്നും അങ്ങനെ ഇപ്പോ ഒരു കിലോ ചിക്കൻ കൊട്ന്ന് നാല് പീസും കൂടി ഇണ്ടവിടെ ഇന്നോട് ഇന്ന് രാവിലെ പറഞ്ഞു ഇനിക്ക് അത്‌ പൊരിച്ചന്നാളി അത് സ്കൂൾക്ക് കൊണ്ടോവാ ഉം ഇസ്കൂളേ അത് ഞമ്മള് ഒറ്റക്കായതോണ്ട് കൊറേദിസം ഇണ്ടാവും സ്കൂളേ സ്കൂൾക്ക് കൊണ്ടാവാൻ വേണ്ടി ഇന്നോട് രാവിലെ ചോയിച്ച് ഞാൻ പറഞ്ഞത് ഫ്രീസറിൽ ഐസും കട്ടേണ് അത് ഇപ്പൊ കട്ട പോവൂലാ ജി ഇപ്പൊ ചെറുപയർ കൊണ്ടോയ്ക്കോ പറഞ്ഞ്ങ്ങാണ്ട് ചെറുപയറിന്റെ കറി മതി ഞാനാണെ കറി ഇല്ലാതെ ആക്കിയതേ പിന്നെ കൊറച്ച് വെള്ളൊക്കെ ഉറ്റിച്ച് ആഹ് ആഹ് അപ്പൊ ഓന്ക്ക് പറ്റിയില്ല ആഹ് ഓനിക്ക് പറ്റിയില്ല ഓന് പിന്നെ കുറച്ച് വെള്ളൊക്കെ പാർന്നാണ്ട് കുറച്ച് കറിയാക്കി കൊടുത്തയച്ചിക്ക്ണ് ഇനി എന്താ തിന്നുക്കണാ അത്‌ എന്താണെന്നാവോ ഉം
ടീച്ചർമാര് പിന്നെ തീറ്റിക്കും ഇപ്പൊ ആവിൽ വേവിച്ചതൊക്കെ അല്ലേ കൊടുത്തുടാവും ആവിൽ വെവിച്ചത് ഫ്രൂട്ട്സ് അല്ലെങ്കി നട്ട്സ് വേറെ വറപൊരി സാധനങ്ങളൊന്നും സ്കൂളിലേക്ക് കൊടുത്ത് വിടരുതല്ലോ
ആഹ് ആഹ് ഇവളെല്ലാം കൊണ്ടോവും കുട്ട്യാലക്കെന്ന് അത് കാണണ് ഇത് കാണണ്ന്ന് പറഞ്ഞിങ്ങാണ്ട് ഇവിടെ വന്ന് എളകും
ആഹ് അതാ ഇവിടെം ഇളകും പക്ഷെ കൊടുത്തയക്കണ്ടാന്ന് ടീച്ചർ പറയും
ആഹ് ഇവിടെ അങ്ങനെ തന്നെ പറഞ്ഞാലും എല്ലാരും കൊടുത്തയക്കല് അങ്ങന് തന്നെ ആണ് ഇപ്പൊ ഇന്നാള് ടീച്ചർ പറഞ്ഞു
അങ്ങനെ അങ്ങനെ കൊടുത്തയച്ചാലേ പിള്ളേർക്ക് പറ്റിയ വറുത്തത് ഇപ്പൊ വറുത്തത് ഞാ ആദ്യൊക്കെ ഞാൻ ബിസ്ക്കറ്റ് കൊടുത്തയിച്ചിർന്നത് അപ്പൊ ഇപ്പൊ പറഞ്ഞ് ബിസ്ക്കറ്റ് ഒന്നും കൊടുത്തയക്കല്ലേ ഷുഗർ കൂടാണ് ഇപ്പോഴത്തെ പിള്ളേർക്ക്ന്നും പറഞ്ഞ് അത് നിർത്തിപ്പിച്ചതാണ് ടീച്ചറ്
ആഹ് ഞമ്മക്ക് അവിടെ സ്കൂളില് ബിസ്കറ്റും പാലും കിട്ടും
ഉം
പത്ത് മണിക്ക് ഇണ്ടാവും പിന്നെ ചോറ് ഞമ്മള് കൊണ്ടോണ ചോറുണ്ടാവും അപ്പൊ ചോറ് കൊണ്ടോയ ചോറ് അതുപോലെ ആ അയ്ശെരി ഇവന് ചോറ് അവിടെ സ്കൂളിൽല്ല
പ്രൈവറ്റ്
അപ്പൊ ചോ ആഹ ആഹ ചോറ് ഇവട്ന്ന് കൊണ്ടോവും ഇന്നാലും ആഹ ഇന്നാലും ചോറ് കൊണ്ടോയാ അതുപോലെ അതുപോലെ ഇങ്ങോട്ടെന്നെ കൊണ്ടരും
ഗവൺമെന്റ് സ്കൂളിലാവ്മ്പോ ചോറു പിന്നെ അവര് തീറ്റിക്കും ചോറും കുറെേ കറികളൊക്കെ ഇണ്ടാവും സ്കൂളില്
ആഹ് ഇപ്പൊ അയിന് മുമ്പത്തെ മാരി അല്ലല്ലോ മുമ്പൊക്കെ നല്ല കറി ഒന്നും ഇല്ല്യ നല്ല ചെറുപയറ് കറി അയില് കടലക്കറി
ചെറുപയറ് ഒലത്ത് ആ പുഴുക്ക് ചെറുപയറ് പുഴുക്കും കഞ്ഞിയും ഇപ്പ അതല്ല ഇപ്പ എത്ര സൈസ് കറികളാ മീൻകൊഴമ്പ് റോച്ച് ഒലത്ത് മൊട്ട പുഴുങ്ങിയത് ഒക്കെ ഉണ്ടാവും
ആഹ മുട്ട പുഴുങ്ങിയത് പാല് എന്തെല്ലാം ഉണ്ട് ഇപ്പൊ പാല് കുടിക്കാത്തോര് വീട്ടിക്ക് കൊണ്ടോവാം
ഏയ് ഇവിടെ വീട്ടിലേക്കൊന്നുംന്നുംന്നായിക്കൂല അവരെ ഇരുത്തി കുടിപ്പിക്കും അവ്ടെ
തന്നെ ഉം അയ്ശരി
പിന്നെ പായസം വല്ല പിള്ളേരുടെ ബർത്ത്ഡേ ഉണ്ടെങ്കിൽ സ്കൂളിൽ പായസം വെക്കും
പായസം വെക്കും ആഹ് ഓര് സാധനം കൊടന്ന് കൊടുക്കും ഇന്നിട്ട് പായസം വെക്കുംല്ലേ
ഉം ഉം
ഉം പിന്നെ ഏടെട്ട് ദിവസങ്ങളിലൊക്കെ ബിരിയാണി നെയ്ചോറൊക്കെ ഇണ്ടല്ലോല്ലേ
ആഹ് ആഹ് വെള്ളിയാഴ് വെള്ളിയാഴ്കളിൽ പുലാവ് ബിരിയാണി അല്ല പുലാവ് പുലാവ്
പുലാവ ഇണ്ടാവ
ഉം
ഉം ശരി
നമ്മ ഫ്രൈഡ് റൈസ്ന്ന് അറിയണ സാധനം തന്നെ അവരധികം വെളി ചെണ്ണേൽട്ട് ഇണ്ടാക്കൂലാന്നൊള്ളൂ കുറച്ച് വെളിച്ചണ്ണ ഒഴിച്ച്
ആഹ്
ഇണ്ടാക്കും നമ്മ ഫ്രൈ റൈസാക്ക് ടീന്ന് ഫ്രൈ റൈസായിട്ട് തന്നെ സാനം തന്നെ
ആഹ ആഹ് അതന്നെ അതന്നെ ആഹ് ശരി ആഹ് ഓരങ്ങനെ ഇണ്ടാക്കും
എല്ലാ വെജിറ്റബിൾസും ഇട്ട്
ആഹ് ഓർക്കൊരു മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്താലും ഓല് ബിരിയാണി പറിയും ഉം ഇന്റെ മോന് എനിക്ക് സാധ ചോറാണ്ട ബിരിയാണി മതിന്ന് അപ്പൊ ഞാൻ എന്തെയ്യും ഞാൻ ചോറ് വെക്കും മല കുറച്ച് മഞ്ഞ പൊടി ഇട്ടാണ്ട് ചോറാക്കും തേങ്ങ ഒക്കെ ഒതുക്കി ഇടാണെങ്കി പിന്നെ
ഇവിടത്തെ പിള്ളേരെെ പറ്റിക്കാൻ നടക്കൂല്ല മഞ്ഞപ്പൊടിയിട്ടിട്ട് നമ്മ തന്നെ തിന്നോളാൻ പറയും
ആഹ് ആഹ് ആഹ് ഓഹ് ശരി എത്രയാണ് പ്രായം
മൂത്തത് ഒമ്പതില് ഏളേത് യു കെ ജിയില്
ആഹ എളേതിന് പറ്റൂലല്ലേ
ഉം ഉമ്മി തന്നെ തിന്നോളാൻ പറയും അത്യാവശ്യം അണ്ടിപ്പരി ഒണങ്ക മുന്തിരി ഒക്കെ അതിൽ കാണണം എന്നാലെ തിന്നൊള്ളൂ
ആ ഇന്റത് എളയത് യു കെ ജിയിലാണ് അല്ല മൂത്തത് യു കെ ജിയിലാണ് എളയത് ഇവിടെ ഇണ്ട് ഉം
ഉം
പിന്നെ പിന്നെ എന്തൊക്കെ
പിന്നെ വേറെന്തൊക്കെയുണ്ട് വിശേഷം
ഉം ഏയ് ട്യൂഷനൊന്നും ചേർത്തീട്ടില്ല
ഉം
അപ്പൊ അയിലക്കറി മാത്രേള്ളൂ വറവും പൊരിയൊന്നും വറവും പൊരിയൊന്നും ഇല്ല്യേ
മദ്രസ്സേലാ
മദ്രസ അവിടെത്തന്നെണ്ട് സ്കൂളിൽ തന്നെ മദ്രസണ്ട്
ജമാഅത്തിന്റെ ആഹ് അപ്പൊ പിന്നെ കൊഴപ്പില്ല
ഉം വറവും പോ സ്പെഷ്യൽ ഉച്ചക്ക് ഉം ആയിലക്കറി മാത്രാ
ആഹ് പിള്ളേർക്ക് മാത്രം പൊരിച്ച് കൊടുക്കും എനിക്ക് പൊരിച്ചത് അങ്ങനെ വേണന്നില്ല എനി ക്ക് കറി വെച്ചതാ ഇഷ്ടം
ആഹ് അഹ് ശരി തേങ്ങരച്ച് വെക്കലാ
ആഹ് തേ ഇന്നിപ്പോ മുളകാറാണ് വെച്ചേക്കണ
ആഹ് ആഹ് അയ്ല മൊളക് കറില്ലേ
ആഹ്
ഉം അത് മതിയല്ലോ ഇങ്ങള് രണ്ടാളാവുമ്പോ ഏഹ്
പിന്നെ ചിക്കൻ ചില സ്ഥലത്ത് തേങ്ങാ പാല് ഒഴിച്ച് വെക്കൂല്ലേ അതും നല്ല ടേസ്റ്റ് ആണ് മൂന്ന് പതിനൊന്നായി പുള്ളെ ആഹ് ഞങ്ങടെ ഇവിടെ ഒക്കെ താങ്ങപ്പാല് ഒഴിച്ച് വെക്കും ചിക്കൻ
ആഹ് ആഹ് ആഹ് മക്കള് വരാനായോ?
നല്ല രുചിയല്ല ഇവിടെ ഒരു കറീലും തേങ്ങാപ്പാല് ഒഴിപ്പിക്കില്ല തേങ്ങാപാലൊഴിച്ചാ മധുരിപ്പാന്നും പറഞ്
തന്നെ
കുട കൊണ്ട് പോയിന്നോന്നു ഇനി ഇപ്പൊ മഴ പുള്ള സ് ഓഹ് എങ്ങനെ കൊണ്ട് വരും മഴ പെയ്യണ് റബ്ബേ
ആഹ്
ഞാൻ കണ്ടു എടുത്തോണ്ട് ഓടണത് കുട ഓടിച്ചോണ്ടിരും
എപ്പളാ വരല്
പുള്ളെ സ്കൂൾ വിട്ട് വരാറായി ആ കൊട കൊണ്ടോവല്ലേടാ പറഞ്ഞിട്ട് മൂത്തത് എടുത്ത് കൊണ്ടോയി മൂന്നേ ഇരുപത് ആവുമ്പോ ബസ് സ്റ്റോപ്പ്‌ ചെന്ന് നിക്കണേ അപ്പൊ ഇപ്പൊ ഭയങ്കര മഴ പുള്ളേനെ കൊണ്ടരുന്ന സമയത്ത് മഴയല്ലേ മഴ ആയിരിക്കുവല്ലോ എപ്പഴും
ആഹ് മൂന്നേക്കാലിനാ അവൻ വരാ
മൂന്നേ ഇരുപത്തഞ്ചിന്
ഏഹ് തന്നെ ഏഹ് അഹ് ശരി കൊറേ പോവാണ്ടോ നടന്നു പോവാണ്ടോ
കൊറച്ച് ദൂരേള്ളൂ പക്ഷെ മഴയുണ്ട്
ആഹ് ആഹ് സ്കൂൾ അടുത്താ
ഇല്ല സ്കൂള് കുന്നില് ബസ്സിനാണ് വരുന്നത്
ഏഹ് ബസ്സിലാ വരല് ല്ലേ അഹ് ശരി ഉം അപ്പൊ കൊറഞ് നടക്കാണ്ടല്ലേ ഇൻക്കൂണ്ട് കൊറ ച്ച് നടന്നു പോവാണ്ട് മോനെ കൊണ്ടുവരാനെയ് ഇന്റെ മോൻ നാലര ആവും വരാന്
മൂന്നരക്ക് വിടോലോ മൂന്നരക്ക് ഓര് വണ്ടി വിട്ടിട്ട് മൂന്നേ അമ്പത് അമ്പതാകുമ്പഴേക്ക് ഇവിടെ എത്തും
ആഹ് അഹ് ശരി അവിടെ സ്കൂള് മൂന്നേ മുക്കാലിനാ വിടാ
ആഹ്
ആഹ് മൂന്നേ മുക്കാലിന് വിട്ടിട്ട് നാല് നാലര ആവുമ്പോത്തിന് എത്തും
ആഹ് ഇത് കറക്റ്റ് സമയത്ത് സ്റ്റോപ്പി കണ്ടില്ലാന്നുണ്ടെങ്കി അവര് കൊണ്ട് പോയി സ്കൂളില് ആക്കും
ആഹ് അത് ശരി ഉം.
ഉം പിന്നെ നമ്മള് സ്കൂളീ ചെന്ന് വിളിക്കേണ്ടരും.
അത് ശരി ഏഹ്- അവിടെന്ന് അവിടെ എറക്കൂലാ കുട്ടികളെ എറക്കൂലാ? ആളില്ല്യാ ആളില്ല്യാഞാ കുട്ടികളെ എറക്കി വിടൂലല്ലേ?
േ് പിള്ളേര് വരോ വരൂലേന്ന്ള്ളത് ഒർപ്പിക്കാൻ പറ്റൂലാന്ന്.
അല്ല വിളിക്കൂലപ്പോ? ഡ്രൈവർമാര് വിളിക്കൂല പേരന്റിന്? കാണാഞ്ഞാല് ഏഹ്
പക്ഷെ അവര് എറക്കൂലാ കാരണം പുള്ളാ പിന്നെ യു കെ ജി പഠിക്കുന്ന പിള്ളേങ്ങാനും ഇവ്ട്ക്ക്ത്തീലെങ്ങി എന്തെയ്യുന്ന്?
ആഹ് അതന്നെ ശരിയാണ് ഉത്തരവാദിത്തം ഓലെറ്റ്ട്ക്കൂലാന്ന്.
ആഹ്
ഇവിടെങ്ങ് കാണാതായ ഡ്രൈവർ വിളിക്കും. ഇന്ന് വരുന്നില്ലേന്ന് ചോദിക്കും.
ആഹ്-
ആഹ് പിന്നെന്തൊക്കെ? മഴണ്ടൊ?
എ മഴേണിപ്പളും നല്ല മഴേണ്.
ആഹ് വെള്ളിയാഴ്ച്ചായതുകൊണ്ട് ഉച്ചന്റേഷം നല്ല മഴെ.
ആ അവനപ്പം മഴക്കോട്ടും കൂടയും കൂടി കൊണ്ട്പോയീന്ന് ഏതെങ്കിലും ഒന്നു കൊണ്ടു പോയാപോരെ?
ആഹ് ശരി.
അ പറല്ല
ഏഹ് കോട്ടും കൊണ്ടയിനോ?
ആഹ് കോട്ടും കൊണ്ടോയി കൊടേം
ഉം ആഹ് അപ്പൊ അപ്പൊ ഒറ്റക്ക് വരോ?
മറ്റേത് വരുമ്പോ ഇനി മഴ നനഞ്ഞ് കൊണ്ടുവരണം മറ്റോ ആകെ ഒരു കുട ഉണ്ടായൊള്ളു കുട- ഉണ്ടൊക്കെ ന്റെണണ്ടാവ അതും നീര്ൺല്ല അതിന്റെ കമ്പി ഒടിഞ്ഞത് ഇട്ത്തേച്ച്ക്ക. പകുതി എത്തുമ്പ ചുരുങ്ങി പോണു.
ആഹ് ആഹ്
ചുരുങ്ങി പോണ കുടേം കൊണ്ട് ഞാൻ പോയിട്ടെടന്താ കാര്യള്ള് പുള്ളേരെ ചൂടിക്കാൻ പറ്റോ?
അതന്നെ ശരിയാണ് ഹ് ഹ്
ആ ഇപ്പൊ അവരൊടിച്ച് വെച്ചേക്കാണത് അതൊപ്പ ചുരുങ്ങി ചുരുങ്ങി പോണിങ്ങ്ട്. തിമോളിലേക്ക് നിർത്താൻ പറ്റൺല്ല.
ആഹ് ഉം
നീപ്പൊ കൊണ്ടുപോയിട്ടുണ്ടൊരു കുട. അതെങ്ങനെ കൊണ്ടുവരു എന്നത് കണ്ടറിയണം ഒടിച്ചു കൊണ്ടിരോ ഒടിക്കാതെ കൊണ്ടരോന്ന്.
ആഹ് ആഹ് ഉം ന്നാ ശരി ഓക്കേ ട്ടോ.
ആ പത്ത് മിനിറ്റായി
ഉം
എവിട്ന്നാ നോക്കീക്ണെ?